എന്താണ് ഫ്രീയാണോ
ആഹ
പി പക്ഷനക്ക പഴച്ച
ആഹ്
എന്തെയ്യുന്നു. ജലദോഷ ഉണ്ടോ?
ഇല്ല ജലദോഷൊന്നൂല്ല. ഞാൻ കുട്ടിക്ക് ഇങ്ങനെ കുട്ടി നെ ഒറക്കാൻ നിക്കാണ്.
ട്ടി ഒർങ്ങി. ഈ സമയത്ത് ഒർങ്ങാറ്ണ്ടോ?
ആഹ്
പിന്നെ എന്താണ് നോ നോമ്പൊക്കെ ഇല്ലേ? ഇങ്ങള് നോമ്പെടുത്തിട്ടുണ്ടോ? അത് കാരണം പിന്നെ പണിയൊന്നു ഇല്ലല്ലോ. ഭക്ഷണം വെക്കല് അതൊന്നും ഉണ്ടാവില്ലാല്ലോ ല്ലേ.
ഉം ഉം
ഉം ഉം ന്നെ കുട്ടിക്ക് എത്രയായി?
എട്ട് മാസം.
അയ്യോ തീരെ ചെറിയ കുട്ടിയാണല്ലോ. ത്ത ഇപ്പ നിങ്ങളിങ്ങടെ വീട്ടിലാ അതാ ഇക്കാന്റെ വീട്ടിലാണോ?
ഇൻ്റെ വീട്ടില്.
പോയിട്ടില്ലാ?
പോയിട്ടില്ല. നാളെ പോവും.
ഉം ഉം പിന്നെ എന്താണ് വിശേഷം. സുഖമല്ലേ വീട്ടിൽ എല്ലാവർക്കും?
ഉം കൊഴപ്പൊന്നൂല്ലാ സുഖാണ്.
കുട്ടിക്ക് വല്ലതും കഴിക്കാനൊക്കെ കൊടുക്കാൻ തുടങ്ങിയോ?
ആഹ് കൊടുക്കല്ണ്ടേ. രണ്ട് നേരം കുറുക്ക് കൊടുക്കല്ണ്ട്. ആഹ്.
നല്ലതാ കോറപ്പുർക്ക് കഴിച്ചാ ദ് എ എല്ല് ബലം വെക്കും. നല്ലതാ കുട്ടികൾക്ക്
ആഹ്
ഞാൻ എന്റെ കുട്ടിക്ക് ആദ്യം കോരക്കൂറ്ക്കാരുന്നു കൊടുത്തത് പക്ഷേ അവനത് ഇഷ്ടവല്ലാ തോന്നണു കഴിച്ചില്ല പിന്നെ നാന് അ
കൊടുക്കാ അപ്പോ പിന്നെ ടേസ്റ്റ് ഉണ്ടാ
ഇഷ്ടല്ല ആദ്യം ആദ്യം കൊച്ചക്കെ കഴിച്ചു ന്നിട്ട് അവനത് തുപ്പിക്കളയണു കഴിക്കണില്ല പിന്നെ അരി അരി മറ്റേ ഏതോ വെള്ളക്കളറിലേ അരി വാങ്ങിച്ച്
ഉം
അത് കുറ്ക്കിണ്ടാക്കി കൊടുക്കാൻ തൊടങ്ങിപ്പോ അത് കഴിക്കുന്നുണ്ടാരുന്നു
നവരരിയാ നവരപ്പൊടി കൊടുക്കും ഇവനിക്ക്
ആഹ് അതെയോ ഓഹ് നല്ലതാ അതൊക്കെ നല്ലതാ കൊടുക്കുന്നത് ചെല കുട്ടികള് സമാധാനത്തില് കഴിക്കും ചെല കുട്ടികള് കഴിക്കെ ഇല്ല എന്ത് കൊടുത്താലും അവർക്ക്ത് വേണ്ട
ഇവന് കഴിക്കും ഇവന്ക്ക് നല്ല വേശപ്പാണ്
അതെയോ ഉം എ എന്റെ കൂട്ടി ഏഹ് അധികം കഴിക്കത്തില്ലാരുന്നു
പാലുകുടി നിർത്തിയപ്പോഴാണ് എന്തെലൊക്കെ കഴിക്കാൻ തൊടങ്ങിയത്
ആഹ്
ഉം ഇങ്ങളൊക്കെയോ ഹെൽത്തൊക്കെ ഒക്കെയല്ലേ ഇങ്ങടെ
ആഹ് കൊഴപ്പൊന്നുമില്ല
പിന്നീട് ഹോസ്പിറ്റലിലൊക്കെ പോയോ
എന്തിന്
ഇല്ല അ് ഈ നാപ്പത് ല്ലാ ആറുമാസം ഏഴുമാസം അതിനകത്ത് പോണ്ടെ
പോയിന്നോ
ഓ
ഇവനെയെക്കെ സൂചി വെക്കാനെ അതിനൊക്കെ പോയിരുന്നു
ഉം ഇവനിക്ക് പത്താം മാസത്തിലെ സുചീ ഉണ്ട് അത് വക്കാനി പോണം പത്താം മാസം ആവണം അതിന്റെ ഇടയിലെ ഗ്യാപ്പാണ് ഇപ്പോൾ ഓരോ മാസം ഒരോ മാസം സൂചന്യ
ഓ ഇവിടെ കുട്ടിക്ക് വാക്സിൻ എടുത്താലാണോ എടുക്കാ ആശുപത്രിൽ പോയാ തുടങ്ങും അവൻ കരയാൻ
ഉം ഇവനും കരയും വെച്ച് കഴിഞ്ഞാ കരയും അല്ലാതെ വെറുതെ ഒന്നും ഇല്ല
പോയി അവിടുത്തെ കുട്ടികൾ കരയുന്നത് കണ്ടാൽ തന്നെ അയ്യോ എനിക്കും എന്തോ പണി വരുന്നുണ്ട് പറഞ്ഞിട്ട് അവൻ കരയാൻ തുടങ്ങും അദ്യമെ തുടങ്ങും
ഉം
കുറച്ച് പേടിയുണ്ട്
ഉം
ഏ അത് ഇപ്പോ നല്ല വായും നന്നായി സംസാരിക്കും നമ്മള് നല്ല കുട്ടിയായിപ്പോ പറഞ്ഞതൊക്കെ കേൾക്കും ഉം ഒതുങ്ങിയിരിക്കും
പിന്നെന്താ
പിന്നെന്താ നോമ്പ് തുറക്കാൻ എന്ത് ഉണ്ടാ
ആ എന്തേലൊക്കെ ഉണ്ടാക്കണം
ഉം അവിടക്ക് മഴയൊക്കെ ഉണ്ടോ
ആഹ് മഴ ഇല്ല ഇപ്പൊ മഴയൊന്നും പെയ്യുന്നില്ല ഒരു മൂടല്ഇങ്ങനെ ഉണ്ട്
ഓ ഇവിടെ ഇത്ര ദിവസം മൂടൽ ഉണ്ടായിരുന്നു ഉച്ച സമയമായ ഒരു ലൈറ്റായിട്ട് പാടും ബട്ട് ഇന്ന് ആ മേഘം ഒക്കെന്ന് മാറി വെളിച്ചം ഒന്ന് വരുന്നുണ്ട് ക്ലിയർ ആയിട്ട്
ആഹ് ആഹ്
സ്റ്റാർട്ട് ആയിട്ടില്ല എന്ന് തോന്നുന്നു ഇത്തവണ ഹ ഹ അല്ലെങ്കിൽ ഈ സമയത്ത് കഴിഞ്ഞ വർഷൊക്കെ നല്ല മഴയായിരുന്നു മഴ ഓരോരോ കാ ഇത്
സ്കൂള് തുറക്കണു പറഞ്ഞാല് മഴ പെയ്യാ യിരുന്നല്ലോ
ആഹ്
നല്ല സമാധാ ദാനുണ്ട് കുട്ടികൾക്ക് സമാദാനത്തിൽ പോവാ വെയിലും കുറവാണല്ലോ വെയിലും ഇല്ല മഴയും ഇല്ല നല്ലൊരു ക്ലൈമറ്റ് ആണ് അല്ലെങ്കിൽ വേനലായാലും അതാണ് കുട്ടികൾ മയങ്ങി വീണു അതൊക്കെയല്ലേ പ്രശ്നം
മ്മ്
നിങ്ങൾക്ക് ഒറ്റ ഒരു കുട്ടിയുള്ളൂ ഊണ് വിട്ടതു കൊണ്ടോ അവടെ അവ ടൊക്കെ
ആ സ്കൂൾ പോയി
ഓ അപ്പൊ അവരെ പറഞ്ഞയക്കൽ രാവിലെ ഒരു പണിയായിരിക്കുമല്ലോ
അതൊക്കെ പണി തന്നെയാണ് അതൊക്കെ കഴിഞ്ഞിട്ടേ പണി തുടങ്ങുള്ളൂ
അതെയോ എന്താ ഭക്ഷണൊക്കെ ആക്കി കൊടുക്കണോ അത് അവിടന്നേ
ഭക്ഷണമൊക്കെ അവിടെന്നുതന്നെ കിട്ടും
അത് കാരണം കുഴപ്പില്ല
ഈശ്വരാ എന്നായുള്ളെ
പിന്നെ എന്താവാ
ങ്ങന പോ
ഉം അവിടെ വീട്ടിൽ ഉമ്മയുണ്ടോ നോക്കാൻ കുട്ടിനെ നോക്കാൻ
ആഹ്
കുട്ടിനെ നോക്കാനൊക്കെ ഉമ്മയുണ്ടാവല്ലോ
ആഹ് ഉണ്ടാവും
നിങ്ങളുടെ വീട്ടിൽ തന്നെയല്ലേ
ആഹ ഇണ്ടയ് ഞാൻ ഇങ്ങട്ട് വന്നക്കാണ് നാളെ പോവും
ഓ വിരുന്ന് വന്നതാണോ ഞാൻ വിചരിച്ച
അല്ലേ ഉത്സവത്തിന് വന്നിട്ട് പോയി ആറു മാസം കഴിഞ്ഞിട്ട് ന്ന പിന്നെ വന്നതാ ഉം ആഹ
ആഹ് എന്താ വീട്ടിന്റെ അടുത്താണോ കുട്ടികളെ സ്കൂളിക്കും ഇവിടുന്ന് വിടാല്ലേ
ഇവിടുന്ന് വിടല്ലോ ഒരവിടെ നിക്കലേ
അതെയോ
ഉം
ഓ വക്ക അതിനിക്കുമോ ഒറ്റക്ക് ഉമ്മയില്ലാണ്ട്
അടോ അല്ല ത ആ
കുട്ടികൾക്കും പക്വതയായോ
ആഹ
അല്ലെ കുട്ടികളോ ഒറ്റക്ക് നിൽക്കാനുള്ള പക്യതയായോ
ഒറ്റക്ക് നിക്കാനുള്ള പക്യതയൊന്നും ആയിട്ടില്ല അവിടെ ആൾക്കാരുണ്ട് നാ ഉമ്മമാരും ഉണ്ട് അമ്മായിയും ഒക്കെ ഉണ്ട്
അതെയൊ
ഉം
നല്ല പില്ല
ഹഏ
നല്ലതാ അത് അ അല്ലങ്ങള് കുട്ടി ചെറുതല്ലേ ഇപ്പ തന്നെ എന്തിനാ നോമ്പൊക്കെ പിടിക്കുന്നേ
നോമ്പ് ഞാൻ പിടിച്ചിട്ടില്ല കുട്ടി ചെറുതാ
ആഹ പാല് കൊടുക്കണ്ടതല്ലേ ഞാനും കുട്ടി ഒരു വിധം ആവുന്നത് വരെ നോമ്പൊന്നും പിടിക്കില്ലായിരുന്നു പാല് കുടിക്കേണ്ടതല്ലേ ഞാൻ ഒരുപാട് വീക്കാവും പിന്നെ കുട്ടിക്കും വയ്യാതെ വരും
ഏയ് മറ്റേ നോമ്പാണെങ്കിൽ വീട്ടണം ഇത് സുന്നത്തായത് കൊണ്ട് പ
കുഴപ്പില്ല
ഉം
പിന്നെ എന്താത് പിന്നെ കുട്ടി ചെറിയ കുട്ടിയായത് കാരണം എവിടേക്കും പോവാനോ സൗകര്യം ഉണ്ടാവില്ല അല്ലെ
ഇല്ലേ കൊഴക്കൊണ്ടും ആവറ്റില്ല
ഉം അല്ലെ അതിപ്പോ എവിടക്കെങ്കിലും യാത്ര പോകണ്ണൊന്ന എന്തെിലും ആഗ്രഹം ഉണ്ടാവല്ലോ പക്ഷെ അപ്പൊ കുട്ടി ചെറുതല്ലേ കുട്ടീനും കൊണ്ട് പോവാൻ ബുദ്ധിമുട്ടാണ് കണ്ടു പോവാനാവില്ല
ദോശേന്റെ പ്രൊഡക്റ്റുകളു ഇട്ടോണ്ട് ആവശ്യം ഇണ്ടെങ്കിൽ ചോദിക്കു
പ്രോഡക്ടോ
ആ
ആ ഇല്ല അങ്ങനെയൊന്നും ഞാൻ യൂസ് ആക്കില്ലാ
ഉം
നമ്മള് കടയില് കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കും അത്ര തന്നെ കാര്യായിട്ട് യൂസ് ആക്കില്ല ആ നല്ലതാ ഇങ്ങനെ എന്തെങ്കിലും വീട്ടിലിരിട്ട് തന്നെ എന്തെങ്കിലും ചെയ്താ പ്രോഡക്ട്സാണെങ്കിൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ രിട്ട് തന്നെ വല്ലോ ജോലി ഇത നല്ലതാണ് ഒരു ചെറിയരു വരുമാനം നമുക്കും നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടു
എന്താ തോടങ്ങ്‌ അയിന് ഒക്കെ ചെലവാവണ്ടേ
അതെ ആ വാങ്ങിക്കണം നമുക്ക് തിന് മാത്രം നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം നാലാൾക്കാരെ വിളിക്കാനും പറയാനും അവരോട് സംസാരിക്കാനും ചുറ്റില ഒരു ബന്ധങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിയാ നമുക്ക് എളുപ്പത്തി ചെയ്യാം ഇതിപ്പോ പുറത്തില്ലെങ്കിലും നമ്മുടെ സ്വന്തക്കാരാണെങ്കിലും അവരുടെ റിലേറ്റീവ്സ് ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയായാലും മതിയാവും
ആ അതിനൊക്കെ പറ്റിയ ജോലിയാണ് പക്ഷെ ആ എല്ലാവരും നമ്മളെ വിശ്വ വിശ്വസിക്കണം നല്ല പ്രോഡക്റ്റും നമുക്കും ഒരു വിശ്വാസമാണ് ആ ഇത് ഉപയോഗിച്ച നല്ലതാണ് ന്ന് നമുക്കും അറിഞ്ഞിരിക്കണം കഴിഞ്ഞ ദിവസം ഒരു താത്ത ചോദിച്ചു അപ്പൊ ഇല്ലാ താത്ത ഞാന് ചോദി ക്ക് ഹസ്ബൻഡ്ന്റെ അടുത്ത് ചോദിക്കട്ടെ പറഞ്ഞു പക്ഷെ എനി ഇതിനോട് പേർസണലി താൽ പരില്ല അതുകൊണ്ട് അങ്ങനെ വിട്ടതാ
തോപ്പി ഉണ്ടാക്കും കൊടുപ്പ് തലമ കുത്തുണ്ണാ സ് ജീസ് ഇല്ലേ അതൊക്കെണ്ടാക്കും
നിങ്ങള് വീട്ടിലെ ഉണ്ടാക്കാണോ
ആ
ഏ അപ്പൊ കഴിവ് ഉള്ള ആളാണ് ഈ ഇരിക്കുന്നത്
ആ
ഇപ്പോഴും അതൊക്കെ ചെയ്യുന്നുണ്ടോ നല്ലതാ നല്ലതാ സ്വന്തമായിട്ട് ഫാ നമ്മുടെ ക്രിയേറ്റിവിറ്റി പുറത്തുള്ളവർക്ക് കാണിക്കുന്നതും അതിന്റെതായിട്ടുള്ള നല്ലതാ
ഉം ഫോട്ടോ ഇട്ടോണ്ട്
ഓ ഓ ഞാൻ നോക്കാട്ടോ ക്രഞ്ചീസും പിന്നെ ഹെ ഹെയർ പിൻസ് ഒക്കെയോ
ആ ഹെയർക്ലിപ്പ്‌
ഓ നല്ലത് ഞാൻ നോക്കാന്തായാലും എനിക്ക് പരിചയുള്ള ആരോടെങ്കിലൊക്കെ ചോദിക്കാ ഉണ്ടെങ്കിൽ ഉണ്ടേ എന്നുണ്ടെ നിങ്ങളായിട്ട് ബന്ധപ്പെടാൻ പറയാം
ഉം ഉം ശരി എന്ന